എന്തൊക്കെയുണ്ട് ഓ കേൾക്കുന്നുണ്ടല്ലോ
അ ഓ പറയോ
എന്ത് വിശേഷം?
സുഖം തന്നെ
ഓ ഫുഡൊക്കെ കഴിച്ചിരിക്കക്കാരല്ലേ
ഓ ഫുഡൊക്കെ കഴിച്ചിരിക്കാണ്
ഓ നിങ്ങൾ അവിടെല്ലേനോ ഇന്നലെ അവിടെ എന്തോ ഒരു മത്സരം ഉണ്ടായി
എന്തിന്റെ ഫുട്ബോളാ
ആഹ
ആ അതെ അതെ എവിടായിരുന്നു കു കുട്ടികൾ തമ്മില് ഓരോ ഭാഗത്തിലെ കുട്ടികൾ തമ്മില് ഫുട്ബോൾ മത്സരം നടത്തിയിരുന്നു
ഓ അപ്പോ ഇങ്ങനെ ഓരോ ടീം ആയിട്ടേക്കുംല്ലേ
അതെ അതെ ഓരോ ദിവസം ഈ രണ്ട് കളിയ ഉണ്ടാവാം രണ്ട് ടീമിൻ്റെ കളി ഉണ്ടായിരിക്കും ഓരോ ദിവസം അങ്ങനെ ഒരു പത്ത് ദിവസം എന്നാ പറഞ്ഞത് അഞ്ച് ടീംമാറ്റത്
ഉം അപ്പോ ഇത് ഏ വിജയിക്കണ ടീമിന് നല്ല പ്രൈസ് ഉണ്ടാവോ അതോ ക്യാഷ് പ്രൈസാണോ
ഇല്ല അവരെന്നെ പിരിപ്പിച്ചാണ്ട് അവരെ ആയിരം രൂപന്റെ അടുത്തേ ഉള്ളു ആയിരം രൂപയുണ്ട് ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് ഡ സെക്കൻഡ് ടീമിന് അഞ്ഞൂറ് രൂപ അവരന്നെ കുട്ടികളന്നെ എല്ലാ കുട്ടികളും കൂടിക്കാണ്ട പീരിപ്പിച്ചാണ്ട് ഫണ്ട് ഉണ്ടാക്കാണ്ട് കളിക്കറഞ്ഞാണ്ടെ
ആ ആ ഓൽക്ക് അത് ഒരു വല്യ കാര്യായിരിക്കുംല്ലേ
ആഹ അതന്നെ
പിന്നെ അവിടെ നിങ്ങളവിടെ ഇതൊക്കെ ഗാലറി കെട്ടിയിട്ടുള്ള അങ്ങനത്തെ ഗ്രൗണ്ട് ഉണ്ടോ
അല്ല ഇല്ലല്ല ഞങ്ങള ഇവിടെ പൊയണ്ട് അപ്പൊ അവിടെ മാടുണ്ട് നല്ല പന്ത് കളിക്കാൻ പറ്റിയ എങ്ങനെ പന്തൊക്കെ കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് മാതി
ഈ മണ്ണൊക്കെ നറ താണോ ആ മണലില്ലേ
മണല് നമ്മളിപ്പോ ബീച്ചിലൊക്കെ പോയാലണ്ടാവല്ലേ മണല് ആഹ ആഹ അതെ അതെ
എന്നിട്ട് നിങ്ങളൊക്കെ വ വൈകുന്നേരം പോകാറുണ്ടോ
വൈകുന്നേരം പോവാറുണ്ട്
ആഅവിടെ കടകളൊക്കെ ഉണ്ടാവൂലേ
ആ വീട്ടിന്നൊക്കെ ഓരോരുത്തര ഉപ്പിലിട്ടത് പിന്നെ എന്തെങ്കിലും ഈ പൊരികളൊക്കെ ഉണ്ടാവല്ലോ
ആ ആ
ആ അതൊക്കെ വൈകുന്നേരങ്ങളില് കൊണ്ടുവരും കുട്ടികള് വിൽക്കാന് ഒരുപാട് ആൾക്കാര് വരണ്ട് ഓ
ഓ അപ്പൊര് നല്ല ഇങ്ങക്ക് വൈകുന്നേരം ആവുമ്പോ ടൈമ് പോകാൻ ഒരു പണിയും ഉണ്ടാവൂല്ലല്ലേ
ആഹ് ഓഹ് ഇല്ലില്ലില്ല കുട്ടികൾ വൈകുന്നേരായാ പൈസക്ക് വേണ്ടി കരയല ഓരോ സാധനം കണ്ടിട്ട് വാങ്ങാനേ
ആഹ് ആഹ് അയ്ശ് അയ് ശരി അപ്പൊ നിങ്ങൾക്ക് എന്നാൽ എന്തെങ്കിലും ഇതേപോലെ പൊരിയോ അല്ലെങ്കിൽ ഉപ്പിലിട്ടതൊക്കെ ആക്കിയിട്ട്
ഞങ്ങള്
വിറ്റു വിൽക്കാൻ നോക്കികൂടെ
ഓഹ് ഞങ്ങളെ സിപ്പപ്പ് ഉണ്ടാക്കിരുന്നു വൈകുന്നേരം ന്നട്ടെ കുട്ടികൾ മോനെ വല്യാ മോനെ കൊണ്ടോയി വിൽകൊക്കെ ചെയ്യും
സിപ്പപ്പ് ഏത് ഏതിന്റെ
സിപ്പപ്പോ
നൈറ്റ് വീട്ടില്ല
പിസ്തയാണോ
ചൊമ വന്നിട്ടേ ആഹ് അത് പിസ്ത ഇണ്ടാക്കിയിട്ടുണ്ട് ബദാമുണ്ട് പിന്നെ മാംഗോ ഇണ്ട് അമ്മള് ഇപ്പൊ കൊറേ മാംഗോ മാങ്ങകൾ കിട്ടോല്ലോ ഇപ്പൊ മാങ്ങന്റെ സീസൺ അല്ലേ
നമ്മളെവിടെക്കെ മാങ്ങ കഴിഞ്ഞ് തൊടങ്ങി
ആണോ അല്ല ഇപ്പൊ ഇവിടെക്കെ മാങ്ങ നാച്ചുറർ മാങ്ങ കഴിഞ്ഞ് ഇനി ഇരിപ്പുള്ളു കേട്ടോ പിന്നിപ്പ വീ നമ്മൾ കടകളക്കെ കിട്ടൺണ്ടല്ലോ
ആഹ് കടേന്നൊക്കെ കിട്ടണ്ട് പക്ഷെ നമ്മള് മരത്തേമേലൊക്കെ ഇപ്പ അവിടെ ഈ ഏരിയിലൊക്കെ അധികം കഴിഞ്ഞ് തൊടങ്ങി ഇപ്പൊ ച ക്ക ചക്ക ഇങ്ങനെ മുമ്പൊക്ക നിക്കിണ്ട് ഇപ്പൊ മാങ്ങേനെം കാട്ടി
ആണല്ലേ ഇപ്പ ച ക്ക വല്യാ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ മഴ പെയ്തൊണ്ട് വെള്ളം കുടി ക്കുന്നൊക്കെ പറഞ്ഞേക്കാല്ലേ ആഹ്
അപ്പൊ ഇങ്ങള് അങ്ങനെ വിക്കാൻ കൊണ്ടോവലകാരം ല്ലെ
ആഹ് ആഹ് അതെ പിന്നെ ഓരോരുത്തരിങ്ങനെ വീട്ടക്കും വരും
ഉം ആവശ്യം പറഞ്ഞാട്ടോ
ആഹ് ആവശ്യം പറഞ്ഞാണ്ട്
ഓഹ്
അപ്പം ഞങ്ങൾ ഒണ്ടാ രാത്രി ഒണ്ടാക്കി വയ്ക്കും ഓഹ് അവിടുന്ന് തന്നെ കുളിക്കലും അലക്കലൊക്കെ പോയന്ന്ന്നെ
ഓഹ് അപ്പൊ മ് ഈ മീൻ പിടുത്തക്കാരൊക്കെ ഇണ്ടാവോ
ആഹ് ഓല് വൈകുന്നേരങ്ങളിലാട്ടാ ഇണ്ടാവാ
ഓഹ്
മീൻ പിടുത്തക്കാര്
ഓ ഓഹ്
ഇങ്ങനെ രാവിലെ ഓലെ വല്യ വേറെ എന്തെങ്കിലും ഏ എ
ബോട്ട് സവാരി എന്തെങ്കിലും ഉണ്ടോ തോണിയോ ബോട്ടോ
തോണിണ്ട് ബോട്ട്ഇല്ല ബോട്ട് കൊണ്ട് വരണംന്നൊക്കെ പറയുന്നുണ്ട് എന്താ തീരുമാനം എന്താ ആയിട്ടില്ല
ഓക്കെ ഓ അപ്പൊ നല്ല ഭംഗിയായിരിക്കും ല്ലെ ഞാൻ ഇതുവരെയ തോണിയിലൊന്നും കയറിയിട്ടില്ല
ഇല്ലല്ലേ എന്നാ ഇങ്ങോട്ടൊന്ന് വരേണ്ടി തോണില് കയറാലോ കുട്ടികളൊക്കെ കൊണ്ട് വര വരണ്ടീ അ
ഞാൻ ഏതായാലും അങ്ങോട്ടൊന്ന് വരണ എനിക്ക് ഇതൊക്കെ കേട്ടിട്ടേ ഞമ്മള നമ്മള് ബീച്ച് എന്നൊക്കെ പറയുമ്പോ നമ്മള ആ ഒരു കട പ്പുറം ആ ഒരു അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പൊ ഈ പുഴയിലുള്ള ബീച്ച്ന്ന് ഇപ്പോ അഅ് ഇതേ പോലെ
അത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്ന്ല്ലേ
ആഹ്
ആഹ് അതിലാണ് അങ്ങനെ ആയത് ഒരുപാട് വെള്ളം കയറി ഇറങ്ങിയതോണ്ട് ഒരുപാട് കുറേ വീട് കള് പൊട്ടിയ സമയല്ലായിരുന്നോ
ആഹ്
ആഹ് അങ്ങനെ വെള്ളം കെട്ടി നിന്ന് കൊറെ മറി തയാ ണ്ട് അങ്ങനെ മണലായി മാറിയതാണ്
ഓ അപ്പൊ നിങ്ങ അവിടെയൊക്കെ വെള്ളം കയറിയിരുന്നു
ഇല്ല ഞങ്ങള് വീട്ടക്ക് കയറിയിട്ടില്ല മുറ്റത്തെത്തിയിരുന്നു
ആണോ
ഓഹ്
അപ്പൊ നിങ്ങളവിടെ അപ്പൊ നിങ്ങളും മുമ്പിലുള്ള വീ ട്ടിലൊക്കെ അങ്ങനെ വെള്ളം കയറുവോ
ഓഹ് കേറും കേറും
അപ്പൊ അവിടുത്തെ അവിടെ നിക്കുന്നവരൊക്കെ എന്താ ചെയ്യും
അവരൊക്കെ ഇവിടെ സ്കൂൾണ്ട് സ്കൂളിലേക്ക് താമസം മാറ്റും
ഓഹ് ഏതായാലുംല്ലേ
ഓഹ്
അങ്ങനെയൊക്കെ വള്ളം കയറിയ നമ്മള് വീട് വീട് നശിച്ചു കഴിഞ്ഞാല് പിന്നെ അയിലും വലുത് വേറെ ഇല്ലല്ലോ നമുക്ക്
ഇല്ലല്ല നമ്മള് പിന്നെ ഫസ്റ്റ് തൊട്ടേ തുടങ്ങണ്ടേ
അങ്ങനെ വീടൊക്കെ നശിക്കാറുണ്ടാ
വീട് സാധനങ്ങളൊക്കെ ഒരുപാട് നശിക്കാറുണ്ട്
ഓഹ്
ഇപ്പൊ ഞങ്ങള വീടിന്റെ മുന്നത്ത് വീട് അങ്ങനെ പ്രശ്നുണ്ടായി ഇപ്പൊ പുതിയ വീടെടുത്തോല്
ഓ എന്ത് പ്രളയൊന്നും വരാതിരിക്കട്ടെ
ആഹ് അതന്നെ ഇപ്പൊ മഴക്കാലല്ലേ മഴ വരുന്നതേ പേടിയാണ്
ഉം പ്രളയം മാത്രല്ല ആ വേറെ ഇങ്ങന അസുഖങ്ങളും ഉണ്ടല്ലോ ഇപ്പൊ ധാരാളമായിട്ട
ആഹ് അതെന്നെ ഇപ്പ അമ്മള് കേൾക്കാത്തിയൊക്കെ ഭാഷയില്ല്ല രോ അസുഖങ്ങളാണലൊ വര്ന്നത്.
അതെൻന്താ.
പ്രണയം കൊണ്ടൊക്കെ. അഹ് അന്നത്തെ കാലോന്ന് ആലോയിക്കാൻ വയ്യലെ.
ഇല്ലല്ലല്ലാ ഔ
നമ്മള് ഇങ്ങനെ പത്രത്തില് അവിടിം ഇവടിം. കേൾക്കാന്നല്ലാതെ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ അർഞ്ഞപ്പോ. ആഹ് മൻസ്സിന് എന്തോ ഒരു എടങ്ങേറ്
ആണ്ലേ ഞങ്ങളും പയക്കാലാവുമ്പള് പേടിയാണ്. വേനലാവുമ്പം നല്ല സുഖാണ്. ട്ടോ കാറ്റ് കൊള്ളാം പോവാനും.
ഓഹ്
ഓഹ് വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാര് വെരും കാ റ്റ് കൊള്ളാനേ ചൂടല്ലേ ഓഹ്
ആ ആ നല്ല കാറ്റ് തണുത്ത കാറ്റായിരിക്കുലെ.
ഇത്തരൊക്കെ ഫുഡും കൊണ്ടാ വരാ.
ഓഹ് അപ്പ രാത്രി കൊർച്ചൊന്ന് ഈ നോമ്പ് തൊർക്ക്ണ പോലായിരിക്കുലെ. നോമ്പ് തുറക്ക്ണേല്.
ക്കലൊക്കെ അവിട്ന്ന്ണ്ട്.
ഹലോ
ഓഹ് അവ്ടെ ഇണ്ടാവേണ്ട്.
ആ
ഓരോ കോളേജ്ത്തെ കു ട്ടികളും പിന്നെ സ്കൂള്ണ്ടാവ്ണ കുട്ടികള് പിന്നെ അല്ലാത്ത ഫാമിലികളൊ ക്കെ വന്നാണ്ട് പിന്നെ ഫ്രണ്ട്സേളൊക്കെ അങ്ങനൊക്കെ കൂടിക്കാണ്ട് ഈ ഫംഗ്ഷനൊക്കെ നടത്താറ്ണ്ട്.
ഓ
ഉം
എന്തായാലും വേണ്ടില. ഇൻക്കാ ഇടിന്ന് കാണാം വയ്യാ നല്ല
ആണ്ലേ. ഒന്ന് വരെണ്ടി.
ഞാം വരോണ്ട്ട്ടോ.
ഓഹ് ഇങ്ങള് വിളിക്കെണ്ടി വരുമ്പൊ.
ആഹ് ഓക്കെ. ഇങ്ങള് നമ്പറൊന്ന് അയച്ചു തരേണ്ടി. ഇന്നാ ഞാൻ വിളി
ഓഹ്. ആയിക്കാ ഇങ്ങക്കന്നെ ഈ ബാഗ ത്ത്ക്കായിട്ട് ബല്ല്യ ബന്തല്ലാത്തോട് പറഞ്ഞതാട്ടൊ.
ആഹ് ആഹ്. ഇന്നാ ഓക്കെ ഇന്നല്ട്ടൊ ശെരി.
ആഹ് ഇന്നാ ശെരി.
ആ